ആഹ കേക്കാണ്ട് എന്താ പരിപാടി.
അങ്ങനെ ഇരിക്കണടാ ഒരു പരിപാടി ഇല്ല.
വല്ല പണിക്കുമ്പോടി.
നമുക്ക് സംസാരിച്ചാലോ നന്തിനേലും കുറിച്ച്.
ആ ഞമ്മളിങ്ങനെ വെറുതെരിക്കാൻ പാടില്ല. എലൊക്കെ ചെയ്തോ കാരണം ഞമ്മആണ് അടുത്ത ഒരു തലമുറ.
തലമുറ നമ്മളാണ്. എന്തെങ്കിലും സംസാരിക്കാമ്മക്കെന്തായാലും. ജെൻസിനെ കുറിച്ച്ന്നെ സംസാരിക്കാ.
ആഹ അത ആയത്. ഒരു രാജ്യത്തിന്റെ. ഏറ്റവും വലിയ സമ്പത്ത്. അല്ലെങ്കിൽ സത്യ എന്നുള്ള അത്. ഹ് രാജ്യത്തിന്റെ കൂടുതലും എന്ത്. കെട്ടിടങ്ങളോ വലിയ ബുർജ്ഖലീഫ കെട്ടിട്ട് കാര്യല്ല അവിടുത്തെ ജനങ്ങളാണ് പ്രത്യേകിച്ച് യുവജനങ്ങളാണ്. അവിടുത്തെ ഒരു സമ്പർക്കുള്ളത്. അല്ലേ അതായത്.
ഇന്നത്തെ യുവാക്കളെ ചിന്തയും പ്രവർത്തനൊക്കെ. നാളത്തെ അതാണ് നാളത്തെ ഒരു. രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കണ്.
യുവാക്കള തന്നെയാണ് രജത്തിന്റെ ഭാഗം മുത്തായി നിർണയിക്ക്ണ്.
ആ അതായത് ഇപ്പൊ കു വയസ്സായരൊക്കെ ഒരേ കാലം കഴിഞ്ഞു. എന്നുള്ളത്ത് ഒരു ഞമ്മക്കും വേണ്ടിട്ടാണ്. പക്ഷെ നമ്മളെന്തിനാണ് നമ്മ രാജ്യത്തിന് വേടി. നമ്മളാണ് നളുടെ പ്രതീക്ഷ.
അതെ അതെ.
ഏ ടീനേജ് കഴിഞ്ഞിട്ട് ഒരു അഡൾട്ട് ആ ആൾ ആൾക്കാര്.
ആ ആ
രാജ്യ നിർമ്മാണം ചിലപ്പോ അത് സർക്കാർ ചെയ്യുന്ന കാര്യം മാത്രമായിരിക്കും. ള്ളില്ല കാരണം ഓരോ പൗരന്മാർക്കും പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് അതിൽ നിർണ്ണായക പങ്കുണ്ട്. ഉ....
അതായത് നമുക്കിപ്പം പുതിയ ആശയങ്ങള് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനോഭാവം. ആ് അല്ലെങ്കിൽ കൂടുതൽ ക കഠിനദാനൊക്കെ ചെയ്യാനുള്ള കഴിവ്. അങ്ങനത്തെ പല രീതിയിലുള്ള ഒക്കെ യുവജനങ്ങളാണ് അങ്ങനത്തെ പരിപാടി. ഉണ്ടാവുള്ളൂ കുട്ടികൾക്ക് പിന്നെ അങ്ങനത്തെ ചിന്ത അങ്ങനത്തെ എത്തിയിട്ടുണ്ടാവൂല. വയസ്സായിരിക്കണെങ്കിൽ അവരെ കഴിഞ് തുടങ്ങിയിട്ടുണ്ടാവും.
നമ്മൾ ഇനിയിപ്പോ അടുത്ത് നമ്മളെ ജി ഡി പി നൊക്കെ ബാധിക്കണ കാര്യങ്ങൾ ചെയ്യണ നമ്മളല്ലേ സമ്പത്ത് വ്യവസ മൊത്തത്തില്ൽ നമ്മളരു നമ്മളെ എഫക്റ്റീവയി എങ്ങനെ നമ്മ ടൈമും.... കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ആെ നമ്മള ഈ ക ന്റെ ഗ്രോത്തും കാര്യങ്ങളുക്കെ വരിക.
ഉം. അതുപോലെ തന്നെ നഞമ്മളാണിലിപ്പോ ഒരു എന്ത്. പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ടൈം ആണ് പ്പ നമുടെ. ആ മറ്റോവരെങ്ങനെ പഠിച്ചൊണ്ടിരിക്കാ കാരം മറ്റോവര് അത്ര വിദ്യാഭ്യാസം ഇല്ലാത്തോര ആയിരികം. ഒരു പക്ഷെ പക്ഷെ നമ്മളിപ്പോ ഒരു വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഇറങ്ങിട്ട്. നമ്മള് എന്ത് ചെയ്യണം എന്നുള്ള ഒരു രീതിേക്ക് നോക്കിക്കൊണ്ടിരിക്കാണ ആൾക്കാരാ. അല്ലെ? അപ്പൊ.. ഇറ്റ കാര്യങ്ങളാണ് ഈ രാജ്യനിർമ്മാണത്തിന്റെ ഒരു ബേസ്ന്ളത്. അതൊരു വിദ്യാഭ്യാസം തന്നെയാണ്.
ആ പക്ഷെന് ഗവൺമെന്റ് കുറച്ചും കൂടി മുന്നിട്ട് ഇറങ്ങണം.
അതെ. വിദ്യാഭ്യാസം ളത് എന്ത ഒരു പ്ലസ് ടു നേട്ടല്ല് അല്ലെങ്കിൽ ഡിഗ്രി മാത്രം നേടി അതല്ല. ഒരു നല്ലൊരു പൗരന ആകണം. അതായത് ഉത്തരവാദിത്ത്തുള്ള ഒരു വക്കെ വ്യക്തി ആവുക നല്ലത്.. അതു. പോലെത്തന്നെ ഈ ജനങ്ങളുടെ ഇടയിൽ നല്ല ആ സമൂഹത്തൊക്കെ മനസ്സിലാക്കൻ പറ്റുന്നഎ പ്രോബ്ലം എന്തെങ്കിലും. പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ. പരിഹരിക്കാനും അ പരിഹാരം എന്താുള്ള കണ്ടെത്താനൊക്കെ സഹായിക്കുന്ന ആൾക്കാരാണെന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിന്റെ ഒരു മെയിൻ സംഭവം എന്നാലെ ഒരു ഒരു ഏ നല്ലൊരാളാവാനോ ആ ആള് തലമുറക്ക് ഒരു റിസൾട്ടായി തീരാനാക്കെ കഴിയും
എന്നാലേ നമ്മളെ രാജ്യത്തിനും ഗുണം ചെയ്യുള്ളു അല്ലാതെ വെറും പൗരന്മാര് രാജ്യത്ത്ണ്ട്ന്ന് മാത്രം നമുക്ക് ബെനിഫിറ്റ്
ആ
എത്തെ കൊറെ കാര്യങ്ങള്ൾ നമ്മൾ തന്നെ കണ്ടരഞ്ഞേ ചെയ്താൽ മാത്രേള്ളൂ നമ്മക്കും അതേപോലെ രാജ്യത്തിന് മൊത്തത്തിലൊരു ബെനഫിറ്റ് ഉണ്ട തീര അങ്ങനെ ചെയ്താ മാത്രള്ളൂ
പല കാര്യങ്ങളും കണ്ടെത്തിയാ അത് ഇപ്പൊ ഞമ്മളെല്ലാരും ജോലി അന്വേഷിക്കുന്നവരാകവാൻ പാടില്ല അതായത് നമ്മള് ഒരു ജോലി സൃഷ്ടിക്കുന്നവരുകൂടി ആകണം ഇ യൂസഫുലിയെ കണ്ടില്ലേ യൂസഫുലി എന്ത് ഇപ്പോ അവിടെ പോയിട്ട് കാറ്ററിവർക്കും നോക്കാൻ ആളില്ലല്ലോ ഒരു ഇ അല്ല ഗ്രൂപ്പില ഇപ്പ ബാക്കിയുള്ളവ എത്രയോ ആളുകള് എന്തായും പണിയെടുക്കുന്നുണ്ട്
അത് ഇന്ത്യയില് മാത്രല്ല
ആകെളെളാരു സഹായണ്, അതെ അതെ അതെ അതെ അവന്റെ ചിന്ത അങ്ങനെയ് പോയത്, അതുപോലെതന്നെ ആ അയ്ന്റൊക്കെ അങ്ങൻത്തെ പല ബ്രാൻഡിണ്ടെ, ഞാൻ ഉദാഹരണം പറഞ്ഞന്ന് മാത്രം മൗസി മൗസിപ്പോ എത്ര ആൾക്കാര് അവിടെ എന്ത് പണിയെടുക്ക്ണ്ട്‌ അപ്പൊ അങ്ങൻത്തെ ചിന്ത കൂടി നമ്മളെ ഏജൻസികൾ ഇടയില് , അതായത് ചെറിയ ചെറിയ സ്റ്റാർട്ടപ്പ് ഇങ്ങനെ ആരംഭിക്ക ചെറു ചെറുകിട ബിസിനസ്സുകൾ ഇങ്ങനെ തുടങ്ങുക എന്നിട്ട് പുതിയ ആശയങ്ങള്, ആഹ് അതെ തീർത്തും എന്നിട്ട് വ്യത്യസ്തൊരു ആശയങ്ങള് ഉണ്ടാക്കുക, എന്നിട്ട് മറ്റുള്ളവർക്ക് തൊഴിലവസരങ്ങൾ അല്ലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളാണ് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചക്ക് സഹായിക്കുന്ന കാര്യങ്ങളാവും
അതെ അതാണ് നമ്മൾ ഉത്തരവാദിത്തംഇനി അങ്ങനെയൊക്കെ ചെയ്ത് മെച്ചപ്പെടുത്തന്നില്ലാണ് നമ്മള് ഉത്തരവാദിത്വം
പിന്നെ ഐ. ടി മേഖലകിലൊക്കെ യുവാക്കൾക്ക് ആ അതെ നല്ല പങ്കുണ്ട്, അതായത് ഇന്നാണെങ്കിപ്പ എന്ത് ആർട്ടിഫിഷ്യൽ ഡിജിറ്റ് നേരത്തെ പറഞ്ഞമാരി ഡിജിറ്റൽ മാർക്കറ്റിംഗ് മൊത്തത്തിലൊരോൺലൈനുള്ള കാര്യങ്ങളാ റോബോട്ടിക്സ്, ഡാറ്റാ സയൻസ് തുടങ്ങിയ, പല മേഖലകളുണ്ട് അപ്പോ യുവാക്കൾക്ക് ഇതിനൊക്കെ ഭയങ്കര വലിയ അവസരങ്ങളുണ്ട് അപ്പൊ ഇജ്ജാതി ഈ സാങ്കേതിക വിദ്യകളൊക്കെ എന്ത് പഠിച്ച് രാജ്യത്തിന്റെ ഒരു പുരോഗമനത്തിനൊക്കെ വളരെയധികം ഇങ്ങൻത്തെരു മേഖലകളിലൊക്കെ തൊടങ്ങുമ്പോ
അതെ അതെ അതെ ശരിയ
പിന്നെന്താ വച്ചാ അത് വേറൊരു അങ്ങൻത്തഭാഗം, ഇനി വേറെ വിഷയം എന്താ വെച്ചാല് നമ്മളിപ്പോ ഇങ്ങനത്തെ സ്റ്റാർട്ടപ്പുകളും തുടങ്ങാത്ത അതായത് നാട്ടിലിങ്ങനെ ജീവിച്ചു പോണ ആളാണെങ്കിൽ എന്ത് ഞമ്മടെ വിജയത്തെ മാത്രം കുറിച്ചങ്ങ് ചിന്തിക്കരുത് അത് എന്ത് നാട്ടിലുള്ള ആളുടെ മാത്രല്ലാട്ടോ മൊത്തത്തലീ ബിസിനസ്കാരാണെങ്കിലും നമ്മുടെ നാട്ട്ത്തെ ഈ പരിസ്ഥിതിയും തോട്, നാട്, പുഴ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരിസ്ഥിതി സംരക്ഷണം, നമ്മുക്കിന്ന് ഈ രക്തദാന ക്യാമ്പയിന് മൊത്തത്തിലൊരു വെൽഫെയർ കൂടി ഉണ്ടാവണന്നർത്തം
ബെനഫിറ്റിള്ള കാര്യങ്ങളുംപാടെ ഞമ്മള് ചെയ്യണം
അതെ അതെ തീർത്തും അങ്ങെ തന്നെ ഏ ഇങ്ങനത്തെ ഈ ഇപ്പൊ ജൻസികളൊക്കെങ്ങനെ വളരുന്ന ഈ ലഹരിക്ക് അടിക്റ്റായിട്ടല്ലേ അപ്പൊ അവർക്കത്തിനുള്ള ബോധവൽ പിന്നെ പാവപ്പെട്ടവരെ സഹായിക്കുക ഈ മൊത്തത്തില് അണ്ടർപ്രിവിലേജ്ട് ആയ ആളുകളൊക്കെ എങ്ങനെ മേലോട്ട് ഉയർത്തി ഉയർത്തി കൊണ്ടുവരാം ആഹ് അതായത് നേരത്തെ പറഞ്ഞ മാരിയെ ഒരു രാജ്യത്തിന്റെ വികസനം എന്നുള്ളത് ഒരു എക്കണോമിക്കൽ ഗ്രോത്ത് മാത്രല്ല
ആഹ്
വിദ്യാഭ്യാസല്ലാത്തോരേ വെച് എന്താ ആ സ്കൂളുകള് എജ്യൂക്കേഷൻ സെന്റെറുകളിൽ ആക്കുക അല്ലെങ്കിൽ ഫുഡ് ഇല്ലാത്തവർക്ക് അങ്ങനത്തെ ഒരോ സെന്ററുകള് ഫുഡിന അയ്നെ പരിഹാരപ്പിക്കുക ആ പിന്നെ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക ആ അങ്ങനത്തെ ഓരോ കാര്യങ്ങള് ല്ലെ? ആ അതൊക്കെ തന്നെയാണ് അതെ ആ അപ്പോളാണ് രാജ്യം വികസിക്കുകയുള്ളൂ മറ്റേത് എക്കണോമിക്കൽ ഗ്രോത്ത്ന്ന് പറയാ ഒരു ഡെവലപ്ഡ് കൺട്രി എന്ന് പറയയാണെങ്കി ആ ആ ഡെവലപ്ഡ് ക ഡ്രിന്ന് പറയണെങ്കി ഇങ്ങനെയൊക്കെ ആവണം
അതെ അതെ
അതായത് നമ്മുടെ ഇപ്പോ രാജ്യങ്ങള് ഓരോ രാജ്യങ്ങളും ഓരോ രാജ്യം ന്നിൽട്ടോ ഡെവലപ്ടായ കൺട്രീസ് കൊറേണ്ട് ഈ ഈ ആഫ്രിക്കേത്തൊക്കെ അവാവസ്ഥ നോക്കായാണെങ്കിലേ അവിടത്തെ രാജ്യങ്ങളൊക്കെ പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെണ്ട് അതായത് തൊഴിലില്ലായ്മ ല്ലെ? അൺഎംപ്ലോ്മെന്റ് അത് അ ആള്കൾ വല്യ വിഷയാണെയ് പിന്നെ എന്ത കുടുംബത്തെ നോക്കൻ കഴിയില്ല സമൂഹ നോക്കാൻ കഴിയില്ല മക്കളെ നോക്കാൻ കഴിയില ഒരു പണി ഉണ്ടെങ്കിലള്ള ഉള്ളൂ പൈസ കിട്ടുക പൈസ ഉണ്ടെങ്കില് നമ്മടെ വളർച്ചക്ക് കാരണമാവുള്ളൂ
പിന്നെ അത് മുഴു പട്ടിണിയിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോവും നമ്മൾ മൊത്തത്തിലെന്നെ ബാധിക്കും ജീവിത രീതി എല്ലാ കാര്യങ്ങളേം ബാധിക്കലോടങ്ങും
ആഹ അപ്പൊ തൊഴില അ എംപ്ലോയ്മെന്റ് എന്നുള്ളത് അത് ഒരു പ്രശ്നമാണ് അതുപോലെ തന്നെ രാജ്യത്തെ ഒരു നാണം കെടുത്തുന്ന വേറ പേരാണ് ഡ്രക്ക് ഡ് ഡ്ര് ക്കാഅഡിക്ഷൻ
ഉം ഉം ഉം ഉം
ഇപ്പോട്ത്തെ അതായത് തൂഫാന് ഒന്നല്ലേ ഐ മീൻ ഓപ്പറേഷൻ തൂഫാൻ കേരളത്തില് തൂഫാത്തിട്ട് ഒരാളെ പിടികൂടി ആ പിടികൂടിട്ട് എന്നിട്ട് ആള് ഡൽഹി നിട്ട് അവിടെ അവടെ ചിട്ട് പിടികൂടി അവിടെ വിച്ചിട്ട് പിടികൂടി അപ്പോ ഇയാളെ എ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിച്ച ഇപ്പൊ ഇപ്പൊ ഈ ഇന്ത്യക്കാരനെ അല്ല ഇപ്പൊ നൈജീരിയക്കാരനെ അപ്പൊ അതെ അതെ ആഹ പക്ഷെ എവിടെ എത്തി ബിസിനസ്സ് ലഹരിയില് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപാടായി ഇതൊക്കെ രാജ്യങ്ങളെ നേരിടുന്ന വലിയ പ്രശ്നങ്ങളാണ് അല്ലെ അതുമുതലേ മറ്റേ ഈ ആഹ മറ്റേ നമ്മുടെ മലിനീകരണ ഈ പരിസ്ഥിതി വിതി മലിനീകരണം പറയും മുമ്പേപ്പോഴോ കഴിഞ്ഞ വർഷത്തെ തോന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഈ ഏ വായു അന്തരീക്ഷം മലിനായ രാജ്യങ്ങളിൽ പെട്ട ഒരു സ്ഥലങ്ങളിൽ പെട്ട ഒരു സ്ഥലമാണ് ഡൽഹി അവിടെ ഈ വാഹനങ്ങളുടെ പുകക്കെയിട്ടേ നോട്ടപ്ലൈ പ്ലൈസ്ന്നു ആ എയർ പൊല്യൂഷന് യാ തെല്ലുമാല
അ ഇപ്പോൊ കഴിഞ്ഞതില് എറണാകുളത്ത ഇത് കണ്ടീല്ലേ എറണാകുളെ എയറിന്റെ ക്വാളിറ്റി അത്രയും കുറഞ്ഞിരുന്നു ആ പെരുമ്പാവൂർ ഭാഗത്ത് ഒക്കെ കയറിന്റെ കോളിറ്റി പിന്നെ ആ ഒരു രാവിലത്തെ ആ ആ ആ ഒരു രാവിലത്തെ പുകമഞ്ഞ് പോലുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായല് എറണാകുളം വരെ അങ്ങന ആയിപ്പോയിപ്പോ
ആഹ ആഹ് എറണാകുളം നമ്മള് പറഞ്ഞത് ബാംഗ്ലൂരുും യി ഞങ്ങൾ സ്ഥലം അളക്കാണ് ഇതിപ്പോ കൊച്ചിപ്പങ്ങനെ ആയി പോയിന്ന് പറഞ്ഞ ആ അതെ ഉം അതാ പറയണേ ഞമ്മളെ രാജ്യത്തെ വികസിപ്പിക്കണെങ്കിൽ ആദ്യം ഞമ്മള് മാറണം. നമ്മുടെ അവകാശങ്ങള് നമ്മുടെ നീഡ്സ് എന്താന്നൊക്കെ ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്തണം. ല്ലെ നമ്മള് ബാക്കിയുള്ളവരെ അങ്ങനെ വിമർശിച്ചാൽ മാത്രം പോരാ. അതിനുള്ള പരിഹാര പരിഹാരം ഉണ്ടാക്കണേൻ്റെ ഭാഗങ്ങളാകും വേണം. അതായത് ഒരു കാര്യത്തെ പറ്റി ഇതിനൊന്നും വിമർശിക്കാതെ നമ്മളെന്ത് ചെയ് എന്ത് നമ്മള് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരോ?
ഗവൺമെന്റിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളുടെ ഒരു ഉത്തരവാദിത്തമില്ല നമ്മള് റെഡി ആവാതെ ഇതൊന്നും ഇപ്പൊ ഗവൺമെന്റ് മാത്രം നമ്മള് വിചാരിച്ച മാറാൻ പറ്റിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ നമ്മളല്ല ഇവിടുത്തെ സൊസൈറ്റി. നമ്മള് വിചാരിക്കണം. നമ്മള് മുന്നിട്ട് ഇറങ്ങണം എന്നാ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങള് ഒരു മാറ്റം വരൊള്ളു
ഉം അതെ ഈ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞമാതിരി യുവാക്കൾ എന്നുള്ളത് ഒരു രാജ്യത്തിന്റെ ഭാവി മാത്രല്ല ഈ ഇപ്പൊ ഈ നടക്കണ ഈ സമയത്തെ ഈ ഒരു ആ അടുത്തൊരു തലമുറക്കുള്ള ഏറ്റവും വലിയൊരു സമ്പത്താണ് അവരുടെ എന്ത് അധ്വാനവും പിന്നെ വേറെ സത്യസന്ധി അവരെ സാമൂഹിക ഇടപെടലുകളൊക്കെ കാര്യം പിന്നീട് നമ്മുടെ നാടിനൊക്ക സംരക്ഷിക്കണത് വല്യ മികച്ചതാക്കുന്നതൊക്കെ അപ്പെന്തായാലും ഇജ്ജ് എന്തായാലും കുറച്ച് നേരം പുറത്തേക്ക്റെങ്ങ് ഞമ്മക്ക് ക്ലബ്‌ക്‌വരാ
ഉം നോക്ന്നോ
ഓക്കെ ശരി